ഹലോ
ആടാ സുഖല്ലേ
അതെ എ പറയണ ക്ലിയറാണോ
ആട കേക്കുന്നുണ്ട് ആഹ്
ആഹ് ആഹ് ഉണ്ട്ണ്ട്
എന്താ വിശേഷം
നല്ല വിശേഷം
ചോറൊക്കെ ഉം ഞൻ ചോറ്യ്ച്ചു ഇയാളോ
ഓഹ് ഓഹ് ഇല്ലല്ല ഞൻ ചായ കുടിച്ച് പതിന പത്രരക്കയിക്കോണ്ട് ചായ കുടിച്ചപ്പോ എന്നിട്ട്ങ്ങനെ കിടക്കവാ ആഹ് എല്ല ലേറ്റ് ആയിട്ടാന് രാത്രിലങ്ങനെ പത്തര്ക്ക് കഴിക്കും ഉച്ച ഏഹ്
ആഹ് പഠിക്കുന്നുണ്ടാ
ആഹ് ആഹ്
ആഹ് ശരി ആഹ് ആഹ്
ഉച്ചക്ക് അങ്ങനെ രണ്ട മണി രണ്ടരൊക്കെ ആകും
ചോറ്ന്നനല്ലേ
അതെ
വീട്ടിലൊന്നും പണിയൊന്നും എടുത്ത കൊടുക്കണ്ടാ വീട്ടിലൊന്നും പണിയെടുത്തടുക്കണ്ടാ
ഞാനങ്ങനെ ഇടക്കൊക്കെ ചെയ്യും ഇടക്ക് ചെയ്യാറില്ല
ഇല്ലങ്കി ഉമ്മാരിക്കല്ലേ ആഹ് ആഹ്
ഉം ഇന്നപ്പോ വെക്കേഷൻ അല്ലേ ഇതല്ലേ ഹോളിഡേ അല്ലേ സാറ്റർഡേ സൺഡേ ലീവ് ആണ്
ഉം എവിടെുണ്ട് മോനൊക്കെ ഇവിടെുണ്ട് മോൻ എന്ന് സ്കൂളില്ലല്ലോ ലീവല്ലേ
ആഹ് ആഹ് ആഹ്
ഇവടണ്ട് രാവിലെ മദ്രസ് വിട്ട് വന്ന് ചായൊക്ക കുടിച്ച് പിന്നെ ഗ്രൗണ്ടില് പോയി കോറെ സമയം കളിച് ഫ്രണ്ട്സിന്റെ കൂടെ കൾച്ട്ട് വന്നിട്ട്ണ്ട്
അവര്ക്ക് അങ്ങനെ കളിക്ക്യാം പോവാലോ ഇവടെ അങ്ങനെ വീട്ടിലിരിക്യ പൊർത്തെങ്ങാണ്ടോ
എന്റെ വീട്ടിന്റെ വല്ല്യ ദൂരുല്ല രണ്ട് അങ്ങോട്ട് വെച്ചാ മതി രണ്ട് വീട് കഴിഞ്ഞാ തന്നെ ഗൗണ്ടാണ് അവ്ട പോഴി ഒരു സൈക്കിള് ഇട്ത്ത് പോവാ അങ്ങനെ സൈക്കിളറ്റ ഓടിച്ചിട്ട് അങ്ങനെയേക്കെ വരും
ആ ഇവട അനിയനങ്ങനെണ് സ്കൂളില്ലെങ്കി രാവിലെ പോകും ഫുഡിന്റെ ടൈമ് ആവുമ്പോ കേറി വരും ഫുഡ് കഴിക്ക വീണ്ടും പോക പിന്നെ രാ ത്തിരി മഗ് രിബി കഴിഞ്ഞിട്ട് കെറി വരും ഫുഡയിക്കാ കെടന്നൊറങ്ങ
അതെ ആ
ഞാ ഇൻക്കാണ് ഇൻക്ക് ഇവടെ തൊട്ടട്ത്ത ആരും ഫ്രണ്ട്സ് ഒന്നുല്ല ഞാനിങ്ങനെ ഇന്റെ ഡേ ടൈമ് അങ്ങനെ ഓരോ കാര്യങ്ങളാക്കിയിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യും
ഓ അത് ശരി ആ ആ
ഉം എങ്ങനെ ബിസ്നസ് എന്തേലും ചെയ്യ്ന്ന്ണ്ടോ ഇങ്ങള്
ഇല്ല ഇല്ല ഒന്നും ചെയ്യ്ല്ല ഇവടെ ഹൗസ് വൈഫ ആന്ന്
ആണോ ഉം ആ ആ ആ ആ
വീട്ടിലെ പണിണ്ട് കുട്ടിണ്ട്
ആ അതെ
ഇപ്പഴെല്ലോം ഒന്ന് കഴിഞ്ഞിട്ട് ഇപ്പഴ ഒന്ന് ഫ്രീ ആയത്
ആണോ
ഉം ഇത്തിരി നേരം ഒക്ക തരാ അല ക്കാന്ണ്ടായി ഫുഡ് ഇണ്ടാക്കാന്ണ്ടായി ക്ലീനിങ് ഇണ്ടായി
ആ ആ ആ ആ അങ്ങെനാ ഫ്രീ ടൈമ് ഇണ്ടാവുമ്പളോള്ളൂ ഇതിന ഒക്ക നടക്ക വീട്ടില് ബിസി ആണെങ്കി പിന്നെ അതിനൊന്നും
വേറെ എന്താ വിശേഷം
വേറെ നല്ല ശേഷം ഞാന് ചെയ്യ്ണ്ട് ബിസ്നസ്സ് ഞാൻ ചെയ്യുന്ന്ണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എതപ്പാണ്
ആ ആ പിന്ന വേറെന്താ വിശേഷം വീട്ട്ന്റെ എട്ത്ത് എങ്ങന ബന്ധുക്കളൊക്ക അട്ത്ത്ന്നെ ഇണ്ടോ
ഇല്ല ആ ഞങ്ങള് കൊർച്ച് പോണം തറവാടക്കെ കൊർച്ച് മുകൾലാണ് ഞങ്ങളൊന്ന് കൊർച്ച അടീക്ക് ഇങ്ങനെ പോന്നിട്ട് കൊർച്ച് പോന്നി ട്ടിലാ ഞങ്ങള വീട്
അത് ശരി ആ ആ അവ്ടത്തെക്കെക്ക പോക്കില്ലേ
ഓ എല്ലാട്ത്ത്ക്കും പോക്ക്ണ്ട് പിന്നെ ഇൻക്ക് ക്ലാസ് ആവോണ്ട് ഞാന് എങ്ങട്ടും പോക്കില്ല ഇവടെ തന്നെ ഞാ ആഷി ഒരു ശനിം ഞായറും ലീവ് ഇണ്ടാകുമ്പോ വീട്ടില് അങ്ങനെ ഇരിക്കും അല്ലാതെ ടൈമ് ഞാൻ രാവിലെ ഏഴരക്ക് പോയാ ഏയ്‌ മണിയാവും വീട്ട്ല് വന്ന് കേറാന്
രാത്രി ഏഴ് മണി ആവോ
ആ
ഇന്റ മ്മോ നൽ ടയേഡ് ആവോല്ലോ ലെ
ഓഹ് അതന്നെ പറഞ്ഞേ പിന്നെരു ശനിഞായറ് ലീവ്ട്ടുമ്പ ഞാൻ എങ്ങട്ടും പോവാൻ നോക്കൂല മാക്സി
പഠിക്കാൻ പോന്നടുത്ത്
ആഹ് ഏഹ് ഒരു ഒന്നര മണിക്കൂർ യാത്രണ്ട് പഠിക്കാൻ പോണ സ്ഥലത്ത്ക്ക് പിന്നെ ആഹ് അതെ അതെ
ഓഹ് അപ്പൊക്കൊരു വകേ ആവുല്ലേ ഭക്ഷണൊക്കെ കൊണ്ടു പോവാ
ആഹ് ആഹ് അത് കൊണ്ട് പോവാ പിന്നെവിടെ കൊണ്ട് പോയി അവിടെണ്ട് കാന്റീൻ ഉണ്ട്
പിന്നെ ശനി ഞായറ് എവിടെ പോവാൻ വേണ്ടി നമുക്ക് തോന്നൂല ഉം വീട്ടിന്റെ ഉള്ളിലെന്നെ ഇരിക്കല വലിയ സമാധാനം
ഉം മൂന്ന് മണിക്കാണ് കഴിയ ക്ലാസ് കഴിയ മൂന്ന് മണിക്കാണ് വീണ്ടും ഇങ്ങോട്ട് പോരാ അവിടെ ഹോസ്റ്റലൊക്കെണ്ട് അതാ നല്ലത് ഹോ സ്റ്റലൊക്കെണ്ടവിടെ പക്ഷേ ആഹ് നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്താലും ഞമ്മള് വീട്ടില് വരിക അതൊക്കെരു സേഫല്ലേ നമുക്ക്
അത് സുഖം വേറെ തന്നാ പക്ഷെ ഈ ലോങ്ങ് ചിന്തിക്കുമ്പം പിന്നെ എന്താ പറയാ ഹോസ്റ്റല് വേറത്തന്നെ ഹോസ്റ്റൽ ഫുഡ് ഇത് നമ്മളെ വീട്ടില് എത്രയാലും നമ്മളെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മള് വിചാരിക്കുന്ന ആ കിട്ടുവല്ലോ നമ്മളെ വീട്ടിൽന്ന് ഇനി വല്ലോ വല്ല വലിയ സംഭവങ്ങളൊന്നും ഇല്ലാക്കിട്ടില്ല ഇനി ഒരു സിമ്പിൾ ആയാലും കുഴ പ്പല്ല കഞ്ഞിയാലും കുഴപ്പല്ല നമ്മളെ വീട്ട്ന്ന് കിട്ടുമ്പോ ആഹ് ആഹ് അതത്രീം നീറ്റും
ഒരുപാട് ഫ്രണ്ട്സ് അവിടെ നിക്കുന്നുണ്ട് പക്ഷെ എനിക്കെന്തോ അവിടെ റൂം ഷെയർ ചെയ്യുമ്പോളെ നമ്മള് ഒരുപാട് ആൾക്കാരില്ലെ നമ്മ നമ്മള് തിയും കാര്യങ്ങളും അല്ലേക്കും മറ്റുള്ളവർക്ക്
കോമൻ ബാത്റൂമ് യൂസ്
അതെ അതെ അപ്പം അതിന്റെക്കൊരു റിസ്ക് കണ്ടപ്പം ഞാനത് യൂസ്...
എന്റെ ഫ്രണ്ടിന്റെ മോളുണ്ട് ഇതേപലെങ്ങനെ ലോങ്ങായിട്ട് അവിടെ പോയി നിക്കണം. പക്ഷെ അവള് ആദ്യം ഓക്കെ പറഞ്ഞു പിന്നെ അവള് അവിടുന്ന് അത് കിറ്റിയ്തു അവള് പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റൂല ഹോസ്റ്റല് നിക്കല്
ആഹ് ആഹ് അതന്നെയാണ് ഇൻക്ക് ഫസ്റ്റ് ഒക്കെ നല്ല ഇഷ്ട്ടായിരൂന്നു പൊറ പൊറത്തു പോവാ പൊറത്ത് പോയിട്ട് പഠിക്ക അങ്ങനത്തൊക്കെ പിന്നെ ഞാനായിന്നങ്ങനെ പോന്നു നമുക്ക് എല്ലാം റെഡിയാവണന്നില്ല
അതെ അതെ ആഹ് ആഹ്
ഉം
പിന്നെ നമ്മള് ഓരോന്ന് നമ്മളെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യ അത്രന്നെ
അതെ. എല്ലാത്തിന്നും ഉണ്ട് എല്ലാത്തിന്നും ഓരോ അനുഭവങ്ങൾ നമ്മക്ക്..
ആഹ് പിന്നെ നമ്മള് നാളെ ഇപ്പം നമ്മള് പൊറത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്നെങ്കിൽ അതൊക്കെ നമുക്ക്
അതെ ആഹ് എല്ലാം വേണം നമ്മക്ക് എല്ലാതൊന്ന് ഞമ്മള് അനുഭവിച്ചറിയാണം പൊറത്ത്ന്നിട്ടില്ലതാണെന്നുണ്ടെങ്കിലും
അതെ
എല്ലാം നമുക്പ്പോ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടണംന്നില്ല
ഇല്ല ഇല്ല
കൊറച്ചൊക്കെ നമ്മള് പൊരുത്തപ്പെടും വേണം പിന്നെ ഉം
അപ്പൊ എല്ലാ സിറ്റുവേഷനും കടന്ന്പോയികയ്ഞ പിന്നെ നമ്മുകും വല്യ ടെൻഷൻ ഉണ്ടാവൂല്ല ഏത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആ ആഹ് പിന്നെ എന്താ വിശേഷം കൊറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ
ഓ എനിക്ക് ഇവിടന്ന് അങ്ങനെ കോളേജ്ക്ക് പോകാൻ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുല്ല രാവിലെ ആഹ്
പോവാം
ആഹ് തനിച്ചെന്നെ പോവാം പിന്നെ പെ കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടുന്ന് കേറാണ്ടാകും കോളേജിന്റെ ഒക്കെ അടുത്ത്ന്നാവുമ്പോ അങ്ങനെ കേറും ഇന്റെ ഇവിടന്ന് അങ്ങനെ ഫ്രണ്ട്സി ഇല്ല
അതെ ആഹ് ആ പിന്നെ എന്താ പറയാ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവോ
ഓ ഫുഡ് ഞാൻ അധികം ഞാൻ വീട്ടിന്ന് ഇണ്ടാകി കൊണ്ടാകാറാണ് പിന്നെ ഓരോ ഫംങ്ഷന് പരിപാടി അവിട്ന്ന് ഉണ്ടാകുമ്പോ ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും പൊറത്ത്‌ന്ന് കഴിക്കും
ഓ അത് ശരി ആഹ് ആഹ് നമ്മളെ വിട്ട്ത്തെ ഫുഡ് എത്രല്ല നമുക്ക് പുറത്ത്ന്ന് നമുക്ക് രണ്ടു ദിവസം കഴിക്കാംല്ലേ മൂന്നാമത്തെ കൈസ്
ഇല്ല ആ അത് ശരിയാണ് അത് ശരിയാണ് വീട്ടില് ഇണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ നോൺ വെജ് കഴിക്കൂല വെജിറ്റേറിയനാ നോൺ വെജ് കഴിച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ രണ്ടു ദിവസം കഴി ച്ച മൂന്നാം ദിവസം കഴിക്കുമ്പോ നമുക്ക് ഒരു മടിപ്പാണ് നമ്മള് രണ്ട് ദിവസം കഴിക്കാൻ വെഴിക്കൂല്ല രണ്ടു നേരം കഴിച്ചാൽ തന്നെ മൂന്നാമ രണ്ട് നേരം കഴിക്കുമ്പം നമ്മക്ക് എന്തോ പോലെയാണ് വയറിനൊരു സ്തംഭനവും അതുപോലെ ഒരു അസ്വസ്ഥതായിരിക്കും അതെ അതെ. ദഹനം നമ്മ പച്ചക്കറി കഴിക്കണ പോലെല്ലായിരിക്കും നമ്മള് നല്ല ചിക്കന് അങ്ങൻത്തെ പൊരിച്ച ഇതൊക്കെ സാധനങ്ങളൊക്ക കഴിക്കുകയാണെങ്കിൽ നമ്മൾ ദഹന പ്രക്രിയ കൊറച്ച് ടൈറ്റ് ആയിരിക്കും
ഉം അത് നമ്മ നമ്മളെന്തോ ചൊ മക്കുന്ന പോലെ ആയിരിക്കും
ആ ആഹ് അത് നമ്മക്ക് നേരെ മനസ്സിലാവും ചെയ്യും നമ്മളെ
മനസിലാവും മനസിലാവും ആഹ് മറ്റേ നമ്മുടെ ബോഡി നല്ല ഒരു ഫ്രീ ആയിരിക്കും. ഫ്രീ ആൻ ഒരു കൂളായ്ലെ ഇങ്ങനെ കാമായിട്ട് ആ ഒരു ഇതായിരിക്കും. പക്ഷെ ചെലവരൊക്കെ ഉണ്ട് എല്ലാ നേരവും ചിക്കനും മട്ടനും ഒക്കെ
അതെ അഡിക്റ്റ് ആയിട്ട് അത് കഴിക്കണ്ടന്നല്ല വേണം അഡിക്റ്റഡ് ആവാൻ പാടില്ല നമ്മള് കഴിക്കണം വീക്കില് ഒരു വട്ടക്കൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കണൊക്കെ നല്ലതാണ് പക്ഷെ നമ്മൾ സ്ഥീരാവാൻ പാടില്ല. എനിക്ക് ഇഷ്ടാണ് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ട അങ്ങനെയുള്ള കഴി മന്തി മന്തി ഇൻക്ക് നല്ല ഇഷ്ട അത് കഴിക്കും എ
കട്ടാവുന്നുണ്ട് ഹലോ വോയിസ് ഒന്ന് കട്ടാവുണ്ട് റെയ് കട്ടായിട്ടാണ് കേൾക്കുന്നെ
ആഹ് കേക്ക് ഹലോ